ഹലോ ആഹ് കേക്കുന്നുണ്ടാ
ഞാ കേക്ക്ണണ്ട് കേക്കണണ്ട്
ആഹ് ആഹ് പിന്നെ എന്താണ് ചായുടി ഒക്കെ കഴിഞ്ഞി
ആഹ് ചായുടി കഴിഞ്ഞ് രാവിലത്തെ ചായുടി കഴിഞ്ഞ് രാവിലെ കൊറച്ച് അലക്കാനുണ്ടായി മഴയൊന്ന ക്കിലാ മഴ നോക്കി നിന്ന അലക്കല് നടക്കൂലാ
ഇപ്പതാ ഇവടെ വെയില് വ ഇവടെ വെയില് വന്നിട്ടുണ്ട് ഇപ്പോം
ആണാ ഞങ്ങക്കില്ല ഞങ്ങക്ക്ത് മഴ പെയ്തോണ്ടിരിക്കയാണ് അതെ ആഹ്
രാവിലെ ഞാനും അതെ തുണികൾ തോരട്ടിട്ട് ഏഹ്
അതെ ഞങ്ങളിടും പിന്നെ മഴ പെയ്യുമ്പോ തിരിച്ചകത്തി ഈ വർക്കേരിയ പോലെണ്ട് പൊറകില് അപ്പോ അവടെ സ്ഥലം കൊറവാ എന്നാലും ഞങ്ങള് അഴ പോലെ കെട്ടി ഇടും എന്റെ വീട്ടില് അക ത്ത് അഴ കെട്ടിട്ടേക്കണെ അമ്മ കാരണം തുണി ഒണക്കാനിട സ്ഥല ഇല്ല മഴ ആയോണ്ട്
ഞാനു അതെ റൂമില് അഴ കെട്ടിട്ട്ണ്ട് കുട്ടികൾടെ തുണികളൊക്കെ ഒണങ്ങി കിട്ടാൻ വേണ്ടിട്ട്
അത് നന നനവുള്ളതിടിക്കാൻ പറ്റില്ലല്ലോ അതെ ആഹ് പിന്നെ അങ്ങനെ പിന്നെ മഴയയൊണ്ട് പേടിയ മഴയത്ത് ഭയങ്കര അസുഖങ്ങ
ആഹ് അതെ
അപ്പ നോക്കണം ഇവടെ എന്റെ മോക്ക് കൊതുക് കടിച്ചിട്ട് അലർജി ആയി പോയി
ആഹ് ആഹ്
ആഹ് അത് ഭയങ്കര ബ്ലഡ് കൗണ്ടക്കെ കൂടി അപ്പ നോക്കണം കേട്ടാ കുട്ടികളൊക്കെ അപ്പം ഞാൻ ആദ്യം അവക്ക് ഭയങ്കര ചൊ
ഇവടെ എപ്പഴും കൊതുകടിക്കെണ്ട് എന്നാലും കൊഴപ്പൊന്നുല്ല ഇതുവരെ അങ്ങനെ അലർജിടെ ഏഹ് പ്രശ്ന
കൊഴപ്പോവില്ല ആഹ് അലർജില്ല ഇല്ലാതിരുന്നത് ആദ്യായിട്ട് ആട്ടോ ഇവടെ ആർക്കും അങ്ങനെ അലജി ഒന്നുവില്ല അപ്പ ഞാൻ ഏഹ് മുറ്റത്ത് വൈകുന്നേരം കളിക്കിറങ്ങും അപ്പോ മണ്ണൊന്നുവില്ല ഇങ്ങനെ ഇത് ചെയ്തിട്ടേക്കാ ഫ്ലോർ ചെയ്തിട്ടേക്കാ അപ്പ ചെടികൾണ്ടല്ല ചെടില് വെള്ളം കുടിക്കാൻ വരണ കൊതുക് ഇണ്ടാവുന്ന് ആഹ് കൊതുക് കടിച്ചിട്ട് തെണർക്കും അന്നിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ലാസ്റ്റ് അലജി പോലെ ആയി എന്നിട്ട് ആദ്യം ഡോക്ടറെ കാണിച്ച് മരുന്ന് തന്ന് പഷേ പിന്നെ കൊറവില്ല അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിപ്പാ അതില് കൗണ്ട് ഭയങ്കര കൂടുതല് അപ്പോ ഡോക്ടറ പറഞ്ഞത് അത് കൊതുക് കടിച്ചിട്ട് വന്നതാന്ന് ആഹ് പിന്നെ കൊതുക് കടിക്കാതെ തന്നെ തെണർക്കാൻ തൊടങ്ങി
ആഹ് ആഹ്
ആഹ് അങ്ങനെ ഇപ്പോ മരുന്ന് കഴിച്ചോണ്ടിരിക്കയാണ് ഉം അങ്ങനെ ഉം പിന്നെ കുഞ്ഞുവാവക്ക് വേരെ മരുന്നക്കെ കൊടുത്താ
ആഹ് അത് അംഗൻവാടിന്ന് നമ്മ തരുന്നതാണ് ഇതില്ലേ
ആണല്ലേ ആഹ് മനസ്സിലായി ഗൂളിക തരും അല്ലേ
ആഹ് ആഹ് അങ്ങനെ വേറെ വാങ്ങി കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കണന്ന് വിചാരിക്കാണിണ്ട്
ആഹ് അങ്ങനെ കൊടുക്ക എന്താറയൊ ഞാൻ ജനുവരി കൊടുത്തതാ ഗുളിക കൊടുത്തേ അപ്പോ ഇപ്പേ ഡോക്റെ കാണിച്ചപ്പോ ഡോ ടറ് പറഞ്ഞ് വേരെടെ മരുന്ന് കൊടുത്താ ചോദിച്ച് അപ്പ ഞാന് പറഞ്ഞ് കൊടു ര്ന്ന് ഗവൺമെന്റ്ന്ന് ങ്ങനെ കിട്ടിയപ്പ അത് നോക്കണ്ട ഏ ടോക് പണ്ട് പത്ത് എം എല്ലിന്റെ തന്ന് ആദ്യത്തെ അഞ്ച് എം എൽ ഇന്ന് രാത്രി കൊടുക്ക്‌ പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞട്ട് അഞ്ചമ്മലോട് കൊടുക്കാനും പറഞ്ഞു
ആ മുന്നൊരു വട്ടം ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ കൊടുത്തിരുന്നു ആ ഇ ഇനി കൊടുക്കുമ്പളും ഡോക്ടറെ കാണിക്കണം ല്ലേ
അതെ അതെ കൊടുക്കുമ്പോ കാണിക്കണം കാരണം ആളെ വെയ്റ്റ് നോക്കിയായിരിക്കും തര്നതെയ്
ആഹ് ആഹ്
വെയ്റ്റൊക്കെ നോക്കും അങ്ങനാ ഇത് ന്താ ഭക്ഷണൊക്കേ പ്പ എന്താ ഭക്ഷണം കഴിക്കോ എല്ലാം എന്ത് കൊടുത്താലും കഴി
ആ എന്ത്‌ കൊടുത്താലും കഴിയ്ക്കും പക്ഷെ ശരീര ത്തിലത് കാണ് ണില്ല വെയ്റ്റ് കൊറവാ രണ്ടാളും അവരെ ഏജിനുള്ള വെയ്റ്റില്ല
അയ്യോ ടാ പിന്നെ ചെലത്പ്പൊ ഹയ്റ്റ്ണ്ടാവുംട്ടൊ ഇപ്പെന്റെ മോളു അതെ വെയിറ്റ്ണ്ട് പ്രായ ത്തിനന്സരിച്ചുള്ള വെയ്റ്റ്ണ്ട് ഡോക്ടർ അതൊന്നും പേടിക്കണ്ട വയിറ്റ്ണ്ടാവും ചെലർക്ക് പൊക്കുള്ള ബോൺ വെയ്റ്റ്ണ്ടാവും പൊക്കൊള്ളകൊണ്ട് ചെലർക്കങ്ങനെ ഈ തായിട്ട് ചെലര് നല്ല ഉണ്ടപോലെ ഗുണ്ട് പോലിരിക്കും ചെലവര് അങ്ങനെ പ്രത്യക്ഷത്തില്ണ്ടാവില്ല പക്ഷെ നല്ല വെയി
ആ അവര്ക്ക് അങ്ങനെ ഹെൽത്ത് പ്രോബ്ലഒന്നു ഇല്ല വെയ്റ്റ് കൊറവുണ്ട്ന്നെ ഒള്ളു അല്ല നമ്മള് ഇപ് പ്പൊ അംഗൻവാടിന്നൊക്കെ അവര് വിളിക്കുമ്പൊ വെയ്റ്റ് കൊറവാ അങ്ങനൊക്കെ പറയേ
ആ അവിടെ ഇങ്ങനെ തൂക്കിയോ തൂക്ക്ഓലെ തൂക്കോക്കെ നോക്കുവല്ലേ ഹൈ റ്റും തൂക്കഒക്കെ ന്ന്ട്ടെഴ്തി വെക്കും ആ നിങ്ങക്ക് മ റ്റെ അമൃതം പൊടിയൊക്കെ കി
ആ ഇണ്ട്ണ്ട് അമൃതംപൊടി ക്ട്ട്ട്ണ്ട് അതുകൊണ്ടാണ് മിക്കപ്പോഴും നാലുമണി പലഹാരൊക് ക്ക്ണ്ടാക്കിക്കൊട്ക്കല്
വാങ്ങിയെടാ പിന്നില്ലിപ്പെന്തോ ഭയങ്കര ഭയങ്കര ഇതായിട്ടുള്ള അത് എന്തോ ആപ്പില് നമ്മുടെ ഇതൊക്കെ സ്കാൻ ചെയ്യണം ഒരു ആപ്പില്ലേ പോഷ് പോഷൺ
ആ ആ പോഷണാപ്പ് ആ ആ അത്ണ്ട് അത് അംഗൻവാടില് ടീച്ചറ് ആ ഇപ്പൊ അവരെന്തോ സമരത്തിലോ ആ ടീച്ചറ് ജോയോട് ഞാൻ ചോയ്ച്ചപ്പൊ പറഞ്ഞതാ ഇപ്പൊ ആ ആപ്പവര് യൂസെയ്യ്ണില്ലാർ ഞ്ഞു പ്പൊ
ആണോ അപ്പൊ ഞങ്ങള് വിടീണ്ട് എന്തെയ്യ ഞങ്ങള് ആപ്പില് ഫോ ഫെയ്സവര് സ്കാൻ ചെയ്തെട്ക്കാതെ തരില്ല പക്ഷേ അവര് പറയും ഞങ്ങൾ ക്കൊന്നും ചെയ്യാൻ പറ്റില്ലിപ്പോ ഞങ്ങക്ക് ഗവൺമെന്റിന് ഇങ്ങനൊരോഡറ്ണ്ട് അതുകൊണ്ട് നമുക്കിത് ചെയ്യാതെ കൊടുക്കാൻ പറ്റില്ലാന്ന് മുമ്പങ്ങനെയല്ലാന്ന്
ക് ട്ട്ന്ന്ണ്ട്ട്ടിപ്പൊ അങ്ങനെ ചെയ്യാണ്ട് തന്നെ
ആ ചെയ്യാണ്ട് തര്ന്ന്ണ്ട്
ആഹ് അവര്ക്ക് മാസം മാസം സ് ഉം സ്റ്റോക്ക് വരുഅല്ലോ അത് കൊട്ത്ത് തീർക്കണ്ടേ
ആ അതെ അതെ അപ്പത് കൊട്ത്ത് തീർക്കണം ശെരിയാ ആ അല്ലെങ്കി ഡേറ്റ് കഴിഞ്ഞാ പിന്നത് ഉപയോഗിക്കാനും പറ്റില്ല പിന്നിപ് പണ്ടൊക്കെ നമ്മള് ചെന്ന് ചോദിക്കുമ്പ തരും അല്ലാത്ത കുട്ടികൾക്ക് ഇപ്പവര് കറക്റ്റ് എണ്ണത്തിനേ തരുള്ളൂ പണ്ടത്തെപ്പോലെ അങ്ങനാ എണ്ണത്തി നമുക്ക് തരാനുള്ളതിന്ന് കൊട്ക്കൂലാന്നോ അങ്ങനെ ഒരു തവണ എനിക്ക് കിട്ടിയില്ലങ്ങനെ
അതെയ
അപ്പൊ കിട്ടിയില്ല അപ്പ ഞാൻ ചോയിച്ചെന്താ പറഞ്ഞെ അപ്പ അത് അവർക്കെ ആള് മാറിപ്പോയി ഒരു തവണ വന്ന് ചോദിച്ചപ്പങ്ങനെ എട് ത്ത് കൊട്ത്തെന്ന് അപ്പങ്ങനെ കൊട്ക്കാൻ പാടില്ല അപ്പങ്ങനെ ഒരുമാസം കുട്ടിക്ക് കിട്ടിയില്ല എന്നിട്ടട്ത്തന്നെ ചേ ച്ചീണ്ട് ചേച്ചിടെ കുട്ടിക്ക് രണ്ട് വയസ് ഇവരെ ഓരോ വയസ്സ് വ്യത്യാസവും അപ്പ അവന് കി ട്ടിയപ്പൊ എനിക്ക് ഒരു മൂന്ന് പാക്കറ്റ് തന്നു അങ്ങനെയാട്ടോ അന്നേരം ഇയാള് അമൃതം പൊടി മാത്രേ കഴിക്കൊള്ളായിരുന്നു
ആഹ് ഇവിടെ ഏഹ്‌ മാസം ഒരു ആറ് പാക്കറ്റ് വീതം കിട്ടും ട്ടാ
ആണല്ലേ ആഹ് ആറെണ്ണം
ആഹ് ഏഹ് ഏളയാൾക്ക്പ്പൊ ഈ കിട്ട്ണ്‌ണ്ടേ മുത്താള് അംഗൻവാടി പോയിക്കൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ കഴിയാറായി
ആഹ് അവടെ അംഗൻ വാടി ചെല്ലുമ്പോ പിന്നെ കിട്ടില്ല ലെ?
അയ്ല്ല്യ അംഗൻവാടി പിന്നെ ആഹ് അവര് അവ്ട്ത്തെ ഫുഡ് ആണ്.
അവടെ എത്ര ഫുഡ്ണ്ട്?
അവര് ഏഹ് വെജ് വേ ആഹാ ഹാ.
ആഹ് ആഹ് ആഹ് പോയിട്ത്തോ പോയിട്ത്തോ ആ ചെല്ല് ചെല്ല്.
വർത്താനം പറയാ നല്ലെ കിട്ടു ലെ?
ആഹ് അത് മൂത്താള് അംഗൻവാടി പോണ ആളിണത്.
ആഹാ മൂത്താള് ആയാ
ആള് അ അംഗന വാടില് പോയാ നല്ലോണം വർത്താനൊക്കെ പറയും ഉം.
ഞങ്ങള് ഇവടെ കാക്കാ പൂച്ച ഒക്കെ പറ രണ്ടു വയസാവാറായി കാക്കാ പൂച ഞാന അതൊക്കെ വ പറഞ്ഞു വരണെ ഉള്ളൂ.
അഹ് ആഹ് ഇതിപ്പോ ആഹ് ആഹ്. ഏഹ് ആഹ് ആള് സ്റ്റോ ആയിരുന്നു രണ്ടു വയസ്സ് വരെക്കെ സ്ലോവായിരുന്നു.
ആണല്ലേ
ആഹ് ഇപ്പൊ അംഗൻ വാടിലൊക്കെ പോയി തൊടങ്ങിയപ്പോ നല്ലോണം വർത്താനം പറയാൻ തൊടങ്ങി ഉം ആഹ് പിന്നെ രണ്ടാമത്താള് രണ്ടാമത്തെ ആൾക്ക് ഒന്നര വയസ്സായിട്ടുള്ളു പക്ഷെ ആള് നല്ലോണം പ്പോ വർത്താനം പറയാൻ തൊടങ്ങി മൂ ത്താള് പറയ്ണെ കെട്ടിട്ടാന്ന് തോന്നുണു ആഹ്
ഇഞ്ഞ് വീട്ട്ന്ന് സംസാ
ആഹ് ചേച്ചീന്നൊക്കെ വിളിക്കും ആഹ്
അയ്യെടാ ചേച്ചികെ വിളി ആഹ് ആഹ് ഇവടെ ചേട്ടന്റെ കുട്ട്യേളൊക്കെ ഇണ്ട് അപ്പൊ അവര് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷ കളി ക്യാനോക്കെ ആളുള്ളത് ഭയങ്കര ഇഷ്ട്ടോ അല്ലെങ്കി ഞങ്ങള് ഒറ്റക്കാണല്ലൊ ഞ ഞങ്ങള അമ്മൂമ്മേം അം അമ്മേം മാത്രേണ്ടാവുള്ളു.
ആഹ് ഒരു ഒര് ഒറ്റക്കാണെങ്കിലും രണ്ടാളും കൂടി ഇരുന്ന് കളിച്ചോളും. അല്ലെങ്കി പിന്നെ ചേട്ടൻ ആ ഏഹ് ഈ ചേട്ട ചേട്ടന്റെ മക്കള്ണ്ട് അവരെ കൂട്ടിയാണ് കളി ഫുൾ
അ അയ്യടാ അങ്ങനെ അപ്പ പിന്നെ ആള് ഉള്ളോണ്ട് കൊഴപ്പുല്ല ലെ?
ആഹ്
ചേട്ടന്റെ മക്കളൊക്കെ പഠിക്കന്നെ ഈ സെയിം സ്കൂളിൽ തന്നെ ആക്ക്യേക്ക്ന്നെ.
ആഹ് അവര് ഹൈസ്കൂളൊക്കെ ആയവരാ.
ആഹ് കൊഴപ്പുല്ല വെല്ല്യ കുട്ട്യേളാ ആ ശരി ഓ ശരി ട്ടാ അത് മൂത്തതാണല്ലോ ലെ നിങ്ങൾ ആറ് എഴ് മ ട്ടളണ്ടല്ലോ ആഹ് വെല്ല്യ കുട്ടിളാ അപ്പൊ ഈ നിങ്ങള് മോളെ കുട്ടിയെ ചേർത്ത സ്കൂളി തന്നെയാണോ?
എൽ അല്ല അവര് വേറെ സ്കൂളാ ഇപ്പൊ ഇവടെ ഞങ്ങ ടുത്തുള്ള സ്കൂള്ള് നാല് വരേ ഉള്ളൂ.
ആ ഹാ ഹാാ.
ആഹ് അവര് കഴിഞ്ഞു പോയി ഹ്. മ് ഞങ്ങള് പിന്നെ ഹസ്ബന്റ് കൊറച്ച് ലേയ്റ്റ് ആയിട്ട മാരേജ് കഴിച്ചേ ആഹ് എനി ആൾക്ക് വീ വീട് പണിടെ
ആഹ് വീട് പ അതെ പ്പ എന്റെപ്പ ന്റെ ഹസ്ബന്റ് സെം ഫീൽഡാ.
അതെ ഹാ ആ അ.
അതെ അതെ അതെ മഴയൊക്കെയാണ് പണി കൊറവായി പക്ഷേ ഇപ്പ ഇവര് സ്വന്തം പണിയായോണ്ട് കൊഴപ്പുല്ല.
ആഹ് ഇപ്പൊ പണിണ്ട്.
ആഹ് കൊഴപ്പല്ല ചെല സമയത്ത് മഴ സമയം വരുമ്പോ അതാ ഒരു സങ്കടം
ആഹ് ഇവടെ പെരുന്നാളൊക്കെ കാരം നാളെ എന്തായാലും മൊടക്കായിരിക്കും.
ഹ ഹ ഹാ
ആഹ് ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പോ സ്കൂൾ ക്ക്ള്ള സാധനങ്ങൾ മേടിക്കാൻ ഷോപ്പിൽ പോയിട്ട് മേടിക്കാൻ പറ്റിയില്ല പെരുന്നാൾ തിരക്ക് കാരണം ഭയങ്കരത് ആഹ് ആഹ് ആഹ് ആഹ് ഹസ്ബൻ്റ് നു അധികം ഓൺലൈനിൽ വാങ്ങൽ അത് ഇഷ്ടല്ല ഞാൻ മിക്കത അങ്ങനെ മേടിക്കല് ആ
പക്ഷെ കുറച്ചൊക്കെ ലാഭമാണ്
ആ ലാഭമുണ്ട് എനിക്ക് അതാണ് താല്പര്യം ആ പിന്നെ ആ അവർക്ക് പോയി സെലക്ട് ചെയ്തടുക്ക കണം ക്വാളിറ്റി ഒക്കെ കുറവുണ്ടാവും ന്നാണ് ആള് പറയണേ
ആണല്ലേ പക്ഷെ ഇല്ല എനിക്ക് തോന്നിയ അത് കാരണം വില കുറവാന്നാല ആ വിലക്ക് അനുസരിച്ച് തീർച്ച യായും നല്ല കൊളിറ്റി ഒക്കെ ഉണ്ടാവും
ആഹ് ഞാൻ എനിക്ക്ള്ള ഡ്രസ്സൊക്കെ ഞാൻ അതിൽന്ന എടുക്കു
ഓൺലൈൻ ആ ശരിയാ നമുക്ക് അങ്ങനെ എടുക്കാനാണ് നല്ലത് അ നമ്മുടെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് നാണെങ്കിൽ ഭയങ്കര വിലയു മാണ് പൊറത്തുകടയി കഴിഞ്ഞാൽ ഈ ഈ കാശിനേ ഒരെണ്ണ കിട്ടുള്ളൂ
ആഹ് അതെ ആഹ് അതെ മീഷോല് ഒക്കെ മിഷോ ആണോ യൂസ് ചെയ്യാറ്
മീഷോ ഉണ്ട് ഫ്ലിപ്കാർട്ടും മിന്ത്ര എല്ലാം എല്ലാം ഉണ്ട് എല്ലാത്തി നോക്കും ആഹാ നോക്കൂ ഇപ്പൊ പറഞ്ഞാല് കുറേ നാൾ ആയി ഡ്രസ്സ് എടുക്കാനായിപുറത്ത് പോയിട്ട് ഇപ്പൊ എല്ലാം ഓൺലൈനാ പുറത്ത് പോവൽ കുറവാ പിന്നെ അല്ലെങ്കില് എന്തെങ്കും വീട്ടില് പരിപാടി വരണം
കുട്ടികൾക്ക് മാത്രേ പൊറത്ത് ന്നും പോയി എടുക്കല്ലള്ളൂ
ആഹ് ശരിയവിടെ അതെ
ഹഹ
ആഹ് പിന്നെ ഇവിടെ വിശേഷസം വരുമ്പോ ചേട്ടനൊക്കെ ഉണ്ട് അപ്പുറ ഇപ്പറ ചേട്ടന്മാരൊകേ ഉള്ളത് കൊണ്ട് പുതിയത് എടുക്കേണ്ടി വരില്ല കാരണം അവര് അവിടുന്ന് തന്നെ തരും പിന്നെ എന്റെ വീട്ടിൽന്ന് കൊണ്ടുവരും അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കൊച്ചിന് പ്രത്യേകം മേടിക്കേണ്ടതില്ല അപ്പൊ പുതിയത് ഇടാക്കുകയാണെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പിന്നെ ഈ പറഞ്ഞാല് ഇപ്പ ഇടക്ക കൊച്ചി ഞാൻ മേടിക്കും ഓൺലൈനി ഞാനീ ഷൂസ് ഒക്കെ മേടിച്ച് വെക്കും ഓര് ഡ്രസ്സിന് മാച്ച ആക്കി അതാവ്പ വില കുറവാണല്ലോ
ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെ ആയിരിക്കും
ഉം
ഉം
ആം പിന്നെ എന്താണ് പിന്നെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞു രാ
ആഹ് ഫുഡ് കഴിഞ് ഞാൻ രാവിലെവിടെ വന്നത് അപ്പം കണം കൊച്ചു ഞാൻ അവള ഇടക്ക് വെച്ചാ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാവും അപ്പൊ രാവിലെ ചായയൊക്കെ ഇടും ഞാൻ എന്റെ ഹസ്ബൻന്റ് പോകണുള്ള ഹ് ഇതൊക്കെ ലഞ്ച് ബോക്സ്ഒക്കെ റെഡിയാക്കി വെക്കും
ആഹ് ആഹ്
തൊക്ക അതൊ തന്നെ എന്റെ പണി പിന്നെ രാവിലെ അടിച്ചൊക്കെട്ട കൊടുക്ക പിന്നെ വലിയ പണിയില്ലഈ കൊച്ചിനെയും കൊണ്ട് നട ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ തന്നെ എല്ലാം ചെയ്യും എന്നോട് ഇവിടെ ഇരുന്നോളൻ പറയും കാരണം ഇയാളെ പിടിക്കണം അല്ലെ ങ്കി നമ്മള അടിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ വന്ന് കിടക്കും കുളിപ്പിച്ചക്കെ നിർത്തിയേക്കനെ ആയിരിക്കും രാവിലെ പക്ഷെ അതുകൊണ്ട് ഒരാള് പിടിച്ചിരിക്കണം അങ്ങനെ എനിക്ക് ഒരു കോള് വര്ണണ്ട്ണ്ടടാ ഓക്കേ ടാ
ഉം.